ഹലോ
ഹലോ
കേൾക്കിണില്ലേ ആഹ് ണ്ട്
ആഹ് എന്തൊക്കെയാ വിശേഷങ്ങളവിടെ നല്ല വർത്താനം
ഇവിടെ എന്താങ്ങനെ പോകുന്നു അങ്ങനെ പോക സുഖം തന്നെ
ആഹ് ചയിം കടി ഒക്കെ ആയോ
ആഹ് ചായിം കടിക്കെ ആയി
എന്താ കടി ഇണ്ടാക്കിയേ
കടി ദോശെണ്
എഹ് ദോസം ചട്ടിണോ
ദോശിം ചട്ടണി ചമ്മന്തിം ഉം അവിടെ എന്താ
ഇവിടെ അപ്പോം ചട്ടിണിം
ആഹ് ഞാൻ ദോശമാവ് രണ്ടിസത്തിനൊക്കെ അരച്ച് വെക്കലാണ് അപ്പൊപിന്നെ
ആഹ് അത് സെരി
കൊറച്ചരച്ചാപ്പിന്നെ നമുക്ക് രണ്ട് ദിവസോക്കെ ആണ്ട്
ആഹ് ആഹ് ഏ പൊറത്ത്ന്ന് ഈ ജോലി ചെയ്യുന്നുണ്ടോ
ജോലിയൊന്നും ഇല്ല പക്ഷേ ഈ രാവിലെ കുട്ടികളൊക്കെ സ്കൂൾ പോണ
ആഹ് അല്ല ചില ആൾക്കാര് അങ്ങനെ പോണം പോണ ആൾക്കാരാണീ അങ്ങനെ അടിച്ചക്ക് അതാ ചോയിച്ചേ
പിന്നണ്ട് ഇതാക്കിയ വെക്കലാണ്
ആഹ് ഫ്രിഡ്ജിൽ വെക്കുമ്പോ പിന്നെ കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലെ
ഇല്ല രാവിലെ പിന്നെ വേഗം ഉണ്ടല്ലോ മറ്റത് ഇങ്ങനെ നാളെ എന്താ ഇപ്പൊ എന്താ ഉണ്ടാക്കാന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണ്ടേ
ഉം
എന്താ മക്കൾക്ക് പോയ മദ്രസ്ക്ക് പോയോ
മക്കള് ഒരാളൊള്ളൂ അവന് ഒന്നര വയസായിട്ടൊള്ളൂ ഓനു ഓന്റെ വാപ്പിണ്ട് ഒർങ്ങണ് ഉം
ആഹ എന്തുണ്ട ചായ കുടി ഒക്കെ കഴിഞ്ഞേക്കും ലെ
ചായകുടി കഴിഞ്ഞിട്ടില്ലേ ഞങ്ങള് ഇപ്പൊ അങ്ങോട്ട് അപ്പം ചുട്ട് കഴിഞ്ഞിട്ടോള്ളു
ആഹ
അപ്പും ചട്ടിനി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ ഉള്ളു ഇനി ഇപ്പൊ എല്ലാരും ഒന്ന് നീച്ച വരണം എട്ട് മണി ആകുമ്പോ എല്ലാരും ഒന്ന് വരും.
ആ വീട്ടിലാരാ കൊറെ ആൾക്കാരുണ്ടോ
ഉം ഉണ്ട് ഇവിടെ ഇമ്മ ഇപ്പ ഇമ്മാന്റെ ഇമ്മ മുത്തച്ചി മുത്തച്ഛൻ കുട്ടി ഞാന് ഇന്റെ ഭർത്താവ് ഇൻ്റെ കുട്ടി
ആഹ ആഹ
കൂട്ടു കുടുംബം
കൂട്ട് കുടുംബണ് ഇനി ചായ കുടി ഒക്കെ കഴിഞ്ഞിട്ടാവും ഉച്ചക്കുള്ളത് ലെ
ആഹ് ചായ കുടി കഴിഞ്ഞാല് ഉച്ചക്കത്തെ തുടങ്ങും
ആഹ
ഓ ഇങ്ങൾക്ക് ഇനി ഉച്ചക്ക് എന്താ ഉണ്ടാക്കണെ ഇന്നെന്തെങ്കി സ്പെഷ്യലായിച്ച്
എന്നിപ്പ ഹസ്ബൻറ് വ വരട്ടെ എന്താ നോ ക്കണം ഹസ്ബൻഡ് എണീച്ചിട്ടില്ല എന്താക്ക പൊറത്ത് മൂപ്പിട് നാട്ടിൽ തന്നെയാണ് ഇങ്ങട് ടാപ്പിംഗ ആണ് അപ്പൊ ഇന്ന് മഴ ആയത കൊണ്ട്. എന്താ രാവിലെ എണീറ്റങ്ങടെ വീണ്ടും കടന്ന്ക്കാണ് മഴയ കൊണ്ടു വെട്ടാൻ പറ്റിയിട്ടില്ല.
എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ സുഖം തന്നെ അല്ലെ
ഇതുകൊണ്ട തന്നെ ഞങ്ങള് പോണു കുട്ടികളൊക്കെ മദ്രസ്ക്ക് പോയി ചെറുതുറങ്ങാണ് എണീറ്റിട്ടില്ല.
ഏ ചെറുത് എത്രയിലാണ് പഠിക്കുന്നെ.
യു കെ ജി
യു ക്കെ ജി ലെ ഉം.
അവിടെങ്ങനെ മഴ ഉണ്ടോ.
ആ മഴ ഇപ്പ ചാരി ങ്ങോണ്ട് നിക്കാണ്
ആ ഇവിടെ അതെ മഴങ്ങനെ ഇപ്പൊന്നും പെയ്തെങ്ങട് തോർന്നതാ രാവിലെ കുട്ടികളെ മദ്രസ് പോകണ ടൈമിലൊക്കെ നല്ല മഴെയേന്നു
ആഹ ശരി പോണ സമയത്ത് ചില നേരത്ത് നല്ല മഴേക്കാരം
ആ് നല്ല മഴയെ കുട്ടികള് സ്കൂളും ക്ലാസ്സിലൊക്കെ പോണ ടൈമിലൊക്കെ നല്ല മഴയാണ്.
ഉം
ഉച്ചക്ക് എന്താ സാധാ ചോറും കറിയന്നെ ആവും ലെ.
ആഹ് സാധാ ചോറ് കറിക്കൊന്നും തീരുമാന ആയിട്ടില്ല.
ആഹ്
കറിക്കിനെർച്യ്യോ മീനോ കോയ്യോ പോ എന്തെങ്കിലൊന്നു കൊണ്ട്രുമ്പോൾ അകനക ട്രാവും ഉം വേറെ എന്തൊക്കെയാന്നിട്ട്.
വേറെ ന്താ അങ്ങനെ പോണ്.
വേറെ എത്ര ട്ടു കളാണ് നിങ്ങക്ക്.
നാലു ട്ടികളാണ്.
നാലുട്ടി ആണുലെ
ഉം
എത്രയിലൊക്കെ പഠിക്ണ്.
വലുതൊ മ്പതിലാണ് അന്റെ താഴെല്ലൊത് ആറാം ക്ലാസില്. പിന്നെ രണ്ട് പിന്നെ ചെറുത് യു കെ ജി. ഇിനിപ്പോ ലീവായ്യോണ്ട് എല്ലാരും വീട്ടിലുണ്ടാവും മദ്രസട്ട് വന്നാ
അം
ക്ക വീട്ടിലി ണ്ടാവും. ഹല്ലോ ഹലോ.
എവിടെ പോയോ?
കേൾക്കാൻ പറ്റ ഹലോ ആഹ് ട്ട ആ റേഞ്ച് പോകണ്ണെന്ന തോന്നണല്ലേ
മയേം കാര്യം ആയിട്ടായിരിക്കും ചിലപ്പോ
ആഹ് ചെലെ ആൾക്കാര ങ്ങനെ കട്ടാക്കി പോയി. റേഞ്ചു ഇല്ലെങ്കില് ഞാൻ പറയാ അങ്ങനെ കട്ടാക്കി പോകര്ത് തെ എന്താ വച്ചാല് ങ്ങനെ വെറുതെ വരത്താ ത്തരം പറയാ ഓൽക്ക് അതല്ലേ വേണ്ടിയത് ഹ്മ്മ്.
ചാൻസ് പോയില്ലല്ലേ ശ്.
ആആ ചാൻസ് പോവലോഅങ്ങനെ എത്രയ പത്ത് കോള അങ്ങനെ നഷ്ട ടപ്പെട്ടക്കാണ്.
അന്നെരണ്ട് രണ്ട് മൂന്നെണ്ണായി അങ്ങനെഅങ്ങനെ പോകുമ്പോ ഒക്കരു കദ്യ ട്ടാണ് അ കുട്ടി രാവിലണീപ്പോല്ലേ?
രാവിലെഓൻ അഞ്ച് മണിക്ക് നീച്ച് ഒന്ന് പാലൊക്കെ കുടിച്ച് ച്ചൊന്ന് കടന്നതാണ് നീച്ചന കഴിക്കണ് ചെലപ്പോ നീച്.
ആഹ് പിന്നെന്താ ഇയാൾ വർക്ക് യ്യണ്ടത് ഇയാൾ വർക്ക് യ്യ് ചെയ്യ്ണ്ടോ
ഞാന് പുറത്തു പോയി ഒന്നും വർക്ക് ചെയ്യണില്ല ഇവിടുന്ന് വീട്ടീനു ഓൺലൈൻ എന്താ ഇത് ഞാന് ഒറ്റക്കില്ലത് ഈ ഗിഫ്റ്റ് ബോക്സും
ആഹ് ആഹ്
ആഹാ അങ്ങനത്തെ ചെറിയ പരിപാടിയ്ണ്ട്. ഇങ്ങക്ക് ന്തെങ്കിലും ഉണ്ടോ?
ഇല്ല ഞാനല്ല ഞാനൊ ഡാറ്റൻററിന്റെ കോഴ്സ് ഇപ്പോ വിളിച്ചിന്ന് കുട്ടികളൊക്കെചെറുതയോണ്ട്.
ആഹ് ആഹ്
ആ പോവാറില്ല അതാണ്.
ആഹ് സ്
ആക്കി പോകാന ആവില്ലല്ലോ ഒറ്റക്കെ ആവൊണ്ട് ബലൊക്കെസ്കൂൾ പോകുമ്പോ തന്നെ പത്തരയാവും ബസ്സൊക്കെ വരുമ്പോ
ആഹ്
ആ എല്ലാ ബുദ്ധിമുട്ടുകൊണ്ട്ങ്ങെ പോയിട്ടില്ല
ആഹ്
നോക്കണംന്നീ അങ്ങനെ എന്തെലും അഡ്ജസ്റ്റ് പോവാൻ നോക്കണം
ആഹ് എന്താലും വീട്ടിലിരുന്നിട്ട് കിട്ട്ണ്
അത്പോലെ കുട്ടികൾ എല്ലാവരും പോയാ പിന്നെ ഫ്രീയാണ് വരുന്നവരെ
ആഹ്
ആഹ് രാവിലെ എന്ത് ബുദ്ധിമുട്ടാണ്
ആഹ്
ചായ കടി ഒക്കെ ഒക്കെ റെഡി ആയിക്കൂല്ലേ പ്പൊ ചായയും കടിയുമൊക്കെ റെഡിയായി ഇപ്പൊ കുടിച്ചിട്ടുണ്ടാവലെറിയാ
ആഹ് ചായയും കടിയും റെഡിയായിക്ക്ണ് ഇനി ചോറ് തീമ ഇടണം ചോറിനും കരണ്ട്ല്ല ഞങ്ങൾ കരണ്ട് അടുപ് മേലാ വയ്ക്കണ് വിറകൊന്നും കത്തായിട്ട്
മഴആയിട്ടോ
ഉം വിറക് കത്തണില്ല പിന്നെ ചുള്ളി വിറക്ക് കഴഞ്ഞിക്കണവിടു തെ കത്തി പൂഷാനൊക്കെ ഷാറായി
അത് കറൻ്റ് അടുപ്പിൽ വച്ചാ കൊറെ വെക്കണ്ടെ കൊറെ ആളുണ്ടാവുമ്പോ
ആ അതിനനുസരിച്ച് കൊടുക്കാ
ആഹ കുടുക്കി ഇങ്ങനെ വെക്കുന്നതോ അതോ മറ്റേ
അല്ലല്ല ഞങ്ങള് ചെയിൻ ൻസ്റ്റയേ ഞങ്ങൾ ചെറിയൊരു, എന്താ സ്റ്റീലിന്റെ കുടുക്കണ്ട്. അയിലാണ്
ഗ്യാസ് ഇല്ലേ
ഗ്യാ ഗ്യാസും ഉണ്ട് ഇപ്പൊ ഗ്യാസിനൊക്കെ നല്ല വെലയല്ലേ
ആഹ് അപ്പൊ
പ്പ പിന്നെ ഞങ്ങള് ഈ ഇൻസ്റ്റഗ്രാമില് ഈ അടുപ്പിന്റെ ഒരു വീഡിയോ കണ്ട്
ആ
ഉറങ്ങാ ആ അപ്പൊ ഞങ്ങൾ ആയിന് ബുക്ക് ചെയ്തകാണ്ട്... അയിൽ എല്ലാതും വെക്കാൻ പറ്റും
ആപ്പൊ സാധാ അടുപ്പല്ലേ
ഏയ് സാദാ അടുപ്പല്ലേ നമ്മളെ കറന്റെ അടുപ്പിന്റെ അതേ മോഡലാണ് പക്ഷെ എല്ലാ മണ്ണ് ചട്ടി ട്ട്യോ യോ ഞമ്മ എത്ര കിലോന്റെ ആണെങ്കില് ചെമ്പട്ടിയോ കുടുക്കേ ഒക്കെ വെക്കാൻ പറ്റുവയില്
ആ കറന്റ് ബില്ലണ്ട് കൂടുതലും വരൂല്ലേ
ഞങ്ങൾക്ക് സോളാറുണ്ട് ഇവിടെ
എന്റെ പിന്നെ കറന്റ്‌ അങ്ങത്തെ സുഖണല്ലേ
ആഹ് ഓ
കറൻ്റ് ബില്ലിന് പേടിക്കണ്ടല്ലോ
ആഹ് ആഹ്
അപ്പൊ അയിമാവുല്ലേ ഇപ്പൊ കിര്യായിട്ട് വെക്കൽ
ഉം ഇപ്പൊ ഫുൾ അയ്മ തന്നെയാണ് ഇപ്പൊ കറണ്ടും ആഹ കറന്റ് പോകുമ്പോ അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് വരും അപ്പൊ അതിങ്ങനെ കൂകികൊണ്ട് നിക്കും
എല്ലാ കറന്റ് പോയാലും സോളാർ ഇപ്പ താവോ
ഇല്ലല്ല അങ്ങനെയല്ല
ആ
കറന്റ് പോയാല് ഞമ്മളെ സാധാ ഇൻവേർട്ടറോള് വർക്ക് ചെയ്യുക
സോളാർ വർക്ക്ചെയ്യൂല
ആഹ ആ സോളാർ വർക്ക്‌ ചെയ്യില്ല സോളാർ ഈ വെളിച്ചത്തിലൊക്കെയാണ് വർക്ക് ചെയ്യാം
ആ ഇപ്പൊ വെയിലും ഇതൊക്കെ കിട്ടുമ്പോളല്ലേ പക്ഷെ അതിനും കറന്റ്‌ വേണല്ലേ എന്നാലും
ഉം
ഉം ഞാൻ ഇന്കി ആണെങ്കിൽ അവിടെ ഇന്റെ ഗ്യാസും കഴിഞ്ഞ്ക്ക്‌ണ് അവിടെ ഞാൻ ഇപ്പൊ അടുപ്പത്താണ് ഒക്കെ ചെയ്യണ
ആ ശരി ആ
ന്റും ആയി
ആഹ ഇതിന് ഈ കരന്റെ അടുപ്പിന് മൂവായിരം റുപ്പിയ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്തോ ഒരു നല്ല സുഖമാണ്
ആഹ
സാധനം എല്ലാ പാത്രൊക്കെ വെക്കാൻ പറ്റും പിന്നെ അതേപോലെ ദോശ ചട്ടിയൊക്കെ വെക്കാൻ പറ്റും ഉം
ഇത് കംപ്ലൈന്റ് ആയിട്ട് പിന്നെ നന്നാക്കിയിട്ടില്ല ഇപ്പ ഈ ഗ്യാസ്
ആഹ ഇപ്പൊ ഞമ്മളെ സാധാ കറന്റ് അടുപ്പുണ്ട് ഞങ്ങളടുത്ത് ഒന്ന് അതില് ഈ സ്റ്റീലിന്റെ പാത്രം മാത്രം
ആ എന്റെടുത്തുള്ള അങ്ങനെത്തന്നെ സ്റ്റീൽൻ്റെ അക്കനെ പറ്റുള്ളു
ആ അയിൽ ആറായിരം റുപ്പിയ ആണ്
ഇതാണേൽ വെലയും കൊറവാണ്ല്ലേ
ആഹ് വെലിം കൊറവാണ് എല്ലാ പ്രോഡ് ഈത് എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചും പിന്നെ ആയില് ഗ്രില്ലും കാര്യങ്ങളും തര്ൻണ്ട് ചപ്പാത്തിഅയ്മേ ചൂടാ പിന്നെ ചെറിയ അൽഫാം ഉണ്ടാക്കയിമേ
ആ എന്നാ ശെരി വെക്കലേ
ആ ഓക്കെ എന്നാ